ഹലോ ആഹ കേൾക്കുന്നില്ലേ
ആഹ കേൾക്കുന്നുണ്ട് എവിടെയാണ് എന്താ പരിപാടി
ഞാനിതാ അവിടെ ഇരിക്കണം അതല്ല ഏർ മോ മക്കളെ ഉറങ്ങഅല്ലേ
ആഹ മക്കള്‌ ഉറങ്ങാ
അല്ല ചെ എത്ര ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ
പെൺകുട്ടിയാണ് രണ്ടു പേരും പെൺകുട്ടിയള
അതെ ഇവിടെ രണ്ട് പെൺകുട്ടികളാ പിന്നെ ഹസ്ബൻഡ നാട്ടിലു
ആഹ നാട്ടിലുണ്ട്
സാദാ ജോലിയന്നാ
ആഹ ഏഹ ലൈറ്റ് ആൻഡ് സൗണ്ട് അങ്ങനത്തെ ഇതിന്റെ വർക്ക്
ആഹ അല്ല അപ്പൊ വീ നിങ്ങള് എന്താ പറയാ ഫാമിലി അയി ഹസ്ബെന്റിന്റെ വീട്ടിലാണ് താമസിക്കുന്നത് അതൊ സെപ്പറേറ്റഡ് ആയിട്ട് നിങ്ങൾ വീട് വെച്ചിട്ടുണ്ടോ
അല്ല ഞങ്ങള് കൂട്ട് കുടുംബം തന്നെയാണ് ഇക്കാന്റെ ഉമ്മയും പ്പയും അനിയനും വൈഫും എല്ലാരു ഉണ്ട്
അതെ
ഉം
അപ്പൊ പിന്നെ അല്ല വീട്ടിലേക്കൊക്കെ നിക്കാൻ പോക്കില്ലേ
പോക്ക് ഇപ്പൊ വളരെ കുറവാണ് ഇപ്പൊ സ്കൂളിലും കൂടി ചേർത്തന് ശേഷേ ബസിന്റെ സൗകര്യം കാര്യങ്ങളൊക്കെ ഇതാക്കുമ്പോ
ആഹ എവിടായിട്ടാ നിങ്ങളുടെ വീട് എവിടായിട്ടാ വരുന്നേ
എന്റെ വീട് നിലമ്പൂരാണ് നിലമ്പൂര് കേട്ടിട്ടുണ്ടോ
ഓഹ് കേട്ടിട്ടുണ്ട് അല്ല ഇപ്പൊ ഹസ്ബൻന്റെ വീടോ
ഹസ്ബൻഡിന്റെ വീട് എടവണ്ണ
ആഹ് അപ്പൊ റിസ്ക്ന്നണല്ലേ നുമുക്ക് പോയി കുട്ടി പിന്നെ കുട്ടികള്ടെ സ്കൂളിക്ക് പോക്കും കാര്യങ്ങളൊക്കവുമ്പോ പിന്നെ സ്കൂൾ പൂട്ടണം
അതാണ് പിന്നെപ്പോ ഇനിപ്പ അവധി ഇങ്ങനെ വരുന്നുണ്ടല്ലോ
ആഹ് ഞാനിപ്പോ അതാ വേഗം ഇങ്ങട് പോന്നത് ഉം ഇനിയിപ്പോ അടുത്ത ഉം ഇനിയിപ്പോ അടുത്ത ഇനിയിപ്പോ എന്താവുന്നത് എന്തെങ്കിലും അവധി പിന്നെ ഓണാണ് ത്ത്സ്ണ്ടാവും
ആഹ്
അതിന് വരണം ന്ന് വിചാരികണണ്ട് ഓണം പിന്നെ ഇ പ്പം അതിക ദിവസം
ആഹ് ഓണത്തിന്റെ വെക്കേഷൻ എന്ന് മുതലാ തൊടങ്ങണേ
അത് സെപ്റ്റംബറിലല്ലേ ഓണത്തിന്റെ വെക്കേഷൻ വരാ സെപ്റ്റംബറിലാണ് തോന്നുണു ഞാനങ്ങനെ കരുത് ന് ഞാന കലണ്ടർ നോക്കിയിട്ടില്ല
അഹ് ശരി പത്ത് ദിവസം ഇണ്ടാവുല്ലോ അവധി
ആഹ് പത്ത് ദിവസൊണ്ടാവും ഓണം കഴിഞ്ഞിട്ടൊക്കെ ആണല്ലോ തൊറക്ക
ഉം
ഉം അല്ല അപ്പൊ വൈകുന്നേരം ഇനി മോള് വരുമ്പോൾ എന്താ കൊടുക്കുക
വൈകുന്നേരവക്ക് എന്തെങ്കിലോക്കെ ഇണ്ടാക്കി വെക്കാറുണ്ട് എന്താ പറയാ ചിലപ്പ പ്പ പഴം പുഴുങ്ങുവല്ലങ്കി മുട്ട പുഴുങ്ങല്ലങ്കി പഴങ്ങന നെയിലോക്ക വാട്ടി കൊടുക്ക അങ്ങനെഷ്ട
ആഹ് ആഹ്
ഇന്നിപ്പോ ഉണ്ണിയപ്പണ്ടാക്കാൻ വേണ്ടിട്ട് മാവൊക്ക റെഡിയാക്കി വെച്ചിണ്ട്
ആഹ് ആഹ് എല്ലാർക്കുള്ളത് ഇണ്ടാക്കൂല്ലേ
ആഹ് എല്ലാവർക്കുള്ളത് ഉണ്ടാക്കും
ആഹ്
എന്തെങ്കിലും വേണോക്ക് അങ്ങനെ വരുമ്പോക്കായിട്ട്ന്തെങ്കിലും പ്രത്യേകിച്ച് ഇണ്ടാക്കണം അത് ഭയങ്കര ഇഷ്ട
അതെ ഉം നമ്മള അതായത് നമ്മള മക്കളക്ക ഭാഗ്യം ചെയ്തവരാന്ന് പറ
അതെ
കാരണം നമ്മളക്ക സ്കൂൾ വിട്ട് ഞനിന്റെ കാര്യം പറയാ ഞാനൊക്ക സ്കൂൾ വിട്ട്ന്ന്ട്ടെണ്ടങ്കി ചോറുണ്ടോന്നാദ്യം നോ ചോ ആഹ് ചോറ് കഴി ക്കലാണ് ഞാനക്കെ കാരണം സ്പെഷ്യലായിട്ട് അങ്ങനെ അങ്ങനൊന്നുണ്ടാക്കാറുല്ല്യ വീട്ടില് അപ്പൊ എന്തെങ്കിലും ചോറെന്തെങ്കിലുണ്ടെങ്കിൽ അത് കഴിക്കും ഏഹ് പിന്നെ അത് കഴിഞ്ഞിട്ടന്നെ വേം കളിക്കാനും പോവും
അത് ശെരി
ഉം ഇപ്പൊ ഞാനി ഇവ്ള് ക്കും അങ്ങൻ തന്നെട്ടാ അവള് വെരി സ്കൂള് വിട്ട് വരാന്ന് പറയുമ്പോത്തന് എന്തെങ്കിലെന്ന് ഇവര് കഴിക്കേണ്ട കഴിക്കാൻ വേണല്ലോന്ന് ഇന്നലോക്കെ ഞാന് നമ്മളെ ഈ ഗോതമ്പ് പൊടി ഇട്ട് ഏഹ് ഈ അട പോലെ ഇണ്ടാക്കിത് തേങ്ങയും പഞ്ചസാരയും ഉള്ളിൽ വെച്ചി
ആഹ് ആഹ് ആഹ് പൊരിച്ചെടുത്തിട്ട്
ആഹ് അങ്ങനെയിരുന്ലെ പക്ഷേ എന്നാലും അത് ഇണ്ടാക്കി കഴിഞ്ഞ അത് രണ്ടെണ്ണം രണ്ട് മൂന്നെണ്ണം കഴിച്ചേന് ശേഷം ഇന്നോട് പറഞ്ഞു ഇതെല്ലായിരുന് എനിക്ക് വേണ്ടത് എനിക്ക് എന്താ നൂഡിൽസ് എന്തെങ്കിലെയിരുന്നു നൂഡിൽ സ് ഭയങ്കര ഇഷ്ട എന്നിട്ട് പിന്നെ എ
ഓൽക്കെ നമുക്കൊരു സന്തോഷാണ് ഒർക്ക് വേണ്ടി പ്രത്യേകിച്ചുണ്ടാക്കി കൊടുക്കുമ്പെ അതവർ അവർ ഇൻക്കൊരു സന്തോഷാണ് ഇത് അനക്ക് വാണ്ടി ഇണ്ടാക്കിയതെന്ന് പറയുമ്പോ
ആഹ് പിന്നെ സ്കൂള്ന്ന് കഴിക്ക്ണുണ്ടോ ഇല്ലയോ എന്നൊന്നിപ്പോ ടീച്ചർമാര് അവരെ പറഞ്ഞിട്ടും കാര്യല്ല അവർക്ക് ഇപ്പോ എല്ലാ കുട്ടികളും കഴി ക്ക്ണ്ടോ കഴിക്ക്ണ്ടോ ചെന്ന് നോക്കാൻ പറ്റില്ല
അതെ അതെ
അപ്പൊ പിന്നെ അവരെന്താ ചെയ്യണെ നമക്കും അറിയൂല
അറിയില്ല സ്കൂളിന്നൊക്കെ ഇപ്പോ കഴിക്കുന്നത് ഒരു കണക്ക് തന്നെയ്ക്കാരം കുട്ടികളൊക്കെ ഞമ്മള് വീട്ടിന്ന് നടന്ന് കഴിപ്പിക്ക്ണ പോലെ ആവുല്ലല്ലോ
ആഹ് എന്താ അല്ല ചെറിയ മോ മോള് എണിക്കുമ്പോ എന്താ അമൃതം പൊടി എന്തെങ്കിലും കൊടുക്കോ
ആഹ് ഓക്ക് അങ്ങനെന്തെങ്കിലോക്കെ കൊടുക്കും
ഏഹ് ഞാന് അങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും കൊടുക്കാറില്ല അമൃതം പൊടി രാഗി ഇണ്ടാവലുണ്ട് അത് രാഗി ഭയങ്കര ഇഷ്ടാ
രാഗിപൊടിയോ
ആഹ് അത് കൊടുക്കും
വരകി കൊടുക്കലാ
ആഹ് വരകിട്ട് കൊടുക്കും ഇന്നാലും ഏഹ് എന്തെങ്കിലൊക്കെ ആയിട്ട് അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്ത ആളാ അപ്പൊ അതി ക്ക് അങ്ങനെ കഴി ഇന്നത് കഴിക്കണം അങ്ങനെത്തെ ഇതൊന്നും ഇല്ല
ഏഹ്എന്റെ ഉം
ആ പറയ്
എന്റെ മോൾക്ക് അങ്ങനെ ഇത് ഈ റാഗി അതൊന്നും ഇഷ്ടല്ല
അതെ
അതൊക്കെ കൊടുത്താലോ പെട്ടെന്ന് ഇങ്ങട്ട് ഇതാക്ക് ഒഴിവാക്കും വായെന്ന്
ഏഹ് ഇത് എങ്ങനെ വെച്ച ഞാനും എന്താ കൊറേ ഈ എന്താ പറയാ നമുക്ക് കുട്ടികൾ കഴിക്കുമ്പോ നമുക്ക് കു കു കഴിക്കുന്ന കുട്ടികളാണെങ്കി നമുക്ക് ഭക്ഷണം ഇണ്ടാക്കാൻ ഭയ എനി ഇക്ക് ഈ ഇവള് കഴിക്കാത്തോണ്ട് അങ്ങനെ കുട്ടികൾക്ക് ഇണ്ടാക്കി കൊടുക്കാൻ പ്പം തീരെ ഇൻട്രസ്റ്റ് ഇല്ലാതായി
ഇവക്കും ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാ രണ്ടു പേർക്കും അങ്ങനെ തന്നെ.
ആഹ്. ഞാന് ഇന്നട്ട് ഉം ഇപ്പോക്കെ പറഞ്ഞാ പണ്ടൊന്നും നമ്മള് കുട്ട്യേൾക്ക് ആകെ എന്താ ആ മറ്റെ കുന്നക്കായ പൊടി. പിന്നെ അതുവല്ല ആറു മാസത്തിന് മുന്നേ തന്നെ കുട്ട്യേൾക്ക് ഭക്ഷണം കൊടുക്കല് തൊടങ്ങും എല്ലാരും.
ആഹ്.
ഞാനൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല അങ്ങനെ ആറു മാസം ഏഹ് കാ കഴിഞ്ഞിട്ട് ശരിക്കും പോലെ ആറ് മാസം കഴിഞ്ഞ് ഉടനെ നമ്മള് ചോറൊന്നും കൊട് ടുക്കാൻ പാടി . കൊറച്ചങ്ങട്ട് കഴിയണം എന്നിട്ട് എന്തെങ്കിലൊക്കെ കൊടുക്കാൻ പാടൊള്ളൂ.
ഞാനും രണ്ടു പേർക്കും കൊറച്ച് നേരത്തെ തൊടങ്ങീനി. കാരണം ഇൻ ക്ക് എന്താ പറയാ ഇത് കുറവായോണ്ടടേ ആഹ് അതുകൊണ്ട്. റാഗി കൊടുക്കല് തൊടങ്ങീനി നേരത്തെ.
അതെ ആഹ്. അത് അങ്ങനെണ്ട് ട്ടോ. പാല് കിട്ടാത്തവരാണ്ന്ന്ണ്ടെങ്കി നമ്മൾ മുന്നേ എന്തെങ്കിലൊക്കെ കൊടു ക്കും. പക്ഷെ എനിക്കൊന്നും പാലിന്റെ ഒരു പ്രശ്നേ ഇല്ലേന്നു പക്ഷെ ഇന്നാലും പിന്നെ ഇന്നോട് ഇങ്ങനെ ഇന്റെ വീട്ടിന്ന് അല്ലെങ്കിലും അവിടുന്ന് ഏട്ടന്റെ വീ ട്ട്ന്ന് ഇങ്ങനെ പറഞ്ഞോണ്ടി ആ കുട്ടി വെശക്ക്ണ് ണ്ട് അയിന് എന്തെങ്കിലും കൊടുക്കണം പക്ഷെ എവിടെ
ക്ഷെ പാല് ഞാൻ നല്ലോം കൊടുക്കും പാലിണ്ടെങ് ഇണ്ടല്ലോ പിന്നെ നമ്മള് വെറുതെ കൊടുക്കണ്ട ഒരാവശ്യം വര്നില്ലല്ലോ.
ആഹ് അതെ അതെ. പാല് ഇണ്ടെങ്കി ആറുമാസം പാലെന്ന്യല്ലേ കൊടുക്കാൻ പറയാ. ഇന്നാ പിന്നെ ആറു മാസത്തിന് ശേഷല്ലേ ഇങ്ങനെ കുറുക്കുകളൊക്കെ കൊടുക്കാൻ പറയൊള്ളു ഉം.
ന്നാലും ആഹ് കുട്ട്യാളെ ഇ അതായത് എന്താ പറയാ കുട്ടി തൂക്കം വളരെ കൊറവാ അവിടന്ന് അംഗനവാടീന്ന് പറ
എല്ലാ കുട്ട്യേളിം അപേക്ഷിച്ച് ഏറ്റവും തൂക്കം കൊറവുള്ള കുട്ട്യാ ഓള്.
ആഹ് ആഹ്. പിന്നെ അംഗനവാടീന്ന് എപ്പഴും പറയും. തൂക്കം വളരെ കൊറവാണ് കുട്ടി കാരണം ഏഴോ എട്ട് ഏഴ് എട്ടൊക്കെ ഇണ്ടാവൊള്ളൂ കുട്ടി തൂക്കം.
ആഹ്. അയ്ശരിയാ ഇവള് ആറെ അഞ്ഞൂറോ അത്രെ എത്രോ ആണ്പ്പോ ഒന്നര വയസ്സ്.
പക്ഷെ നല്ലം തൂക്കം എന്ന എന്നാ പിന്നെ അധികം തൂ നമ്മള് ഒരുപാട് കുട്ട്യേള് വെയിറ്റ് ഇണ്ടായിട്ടൊന്നും ഒരു കാര്യൂല്ല. കാരണം ചെലര് ചെ ഇപ്പൊ ഇന്റെ ആഹ് ഇന്റെ മോളെ കണ്ടാ എല്ലാരും പറയും ഇതിനൊന്നും കഴിക്കാൻ കൊടുക്കലില്ലേ എന് താണ് ഇതിന്റെ കോലം ഈ പറയാ എല്ലാവർക്കും എള്
അത് ഞാനും സ്ഥിരായിട്ട് കേക്ക്ണതാ. അതൊക്കെ കേക്കുമ്പളാണ് ദേഷ്യം വെരാ. ഞമ്മളിപ്പോ ഞമ്മളെ മക്കക്ക് കഴിക്കാൻ കൊടുക്കാതെ നിക്കൂലല്ലോ.
ഇല്യ ഒരിക്കലൂല്ല പക്ഷെ കുട്ടികള് ന കുട്ടികൾക്ക് നടക്കാനും അവരവരെ കാര്യങ്ങൾ ചെയ്യാനും കഴിയിണില്ലേ പിന്നെ അതില് കൂടുതല് തടി ഒരുവാട് തടി ഉണ്ടായിട്ട് അയ്റ്റങ്ങൾക്കൊരു എടങ്ങേറ് ഉണ്ടാക്കണേക്കാളും നല്ലത് ഇതുപോലത്തെ മെലിവും അതായത് ഏഹ് നല്ല മെലിഞ്ഞിട്ടോല്ല അതായത് നടക്കാനൊക്കെ പറ്റിണ്ട് പിന്നെ ഇപ്പ അതിന് കൂടുതലെന്താപ്പ വേണ്ടത് പക്ഷെ ഇങ്ങനെ ഓഹ് പല്ലൊക്കെവന്നു
ഇന്റെ മോക്ക് പല്ല് എന്താ പറയാ കോട്ടിലൊക്കെ പല്ല് വന്നിണ്ട് പക്ഷെ മുന്നിലൊന്നു
അതെ പല്ല് വരുമ്പണ്ടാവോല്ലോ കുട്ടികൾക്ക് കൊറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അപ്പോ ഉം ഉം ഇണ്ടാവും ഇനിക്ക് ഏഹ് ആദ്യം ഫസ്റ്റ്ത്തെ മോളായന്ന് ഓള് നല്ല തടിയൊക്കെ ഇണ്ടായിരുന്നുട്ടോ മോള് നല്ല ആഹ് ര ആദ്യത്തെ മോള് നല്ല തടിള്ള കു ട്ടിയാര്ന്ന് ഇപ്പഴാണ് ഈ മെലിവ് വന്നത് പക്ഷെ നല്ല ഒരു ഉണ്ടച്ചി കുട്ടിയാരുന്നു അതിനപേക്ഷിച്ചിട്ട് ഇവള് ഒന്നുല്ല ഇവള് അയ്ന്റെ ഏ ഏഴയലത്ത് പോവൂലാന്ന് പറഞ്ഞ പോലാ
അഹ് ശരി ന്റെ രണ്ടു മക്കളും ഇല്ലാ തടി രണ്ടാളൂല്ല
പക്ഷെ എന്താ അഹ് അത് വിചാരിച്ചിട്ട് ഞാൻ മറ്റാൾക്ക് എല്ലാതും കൊടുക്കുണോണ്ട് അങ്ങനെല്ല ഓള് നല്ല കഴിക്ക്‌ണ് ണ്ട് അയ്നനുസരിച്ച് ച്ചിട്ട് അയ്ന് എല്ലാ കുട്ടികളും ഒരോ ഒരേ പോലെ ആയി ക്കോളണം ന്നില്ലല്ലോ ആഹ് ചെലപ്പം ഇവള് നല്ല സൈലന്റ് ആണെങ്കിൽ ഇവള് നല്ല കുറുമ്പുള്ള ആളായിരിക്കും
അതെ
അങ്ങനൊക്കെ മാറാം പക്ഷെ ഇന്റെ മോൾല് അങ്ങനാണ് മൂത്ത ആള് ഭയങ്കര സൈലന്റ് ആണ് പക്ഷെ ചെറിയ ആൾ ഭയങ്കര ആക്റ്റീവ് ആണ്. അങ്ങനെ. പ്രത്യേകതണ്ട് എന്നിട്ട് എല്ലാരും പറയും ഇയ്യ് ഒന്നും കൊടുക്കണില്ല അത് ഇത് അത്
അത് പിന്നെ പൊതുവേ അങ്ങനെ വെരൊള്ളൂ അങ്ങനത്തെ കേസിലൊക്കെയ് പൊതുവേ നമ്മള് രക്ഷിതാക്കൾ ക്കായിരിക്കും പ്രത്യേകിച്ച് അമ്മമാർക്ക് തന്നെ കുട്ടിക്കൊന്നും തിന്നാൻ കൊടുക്കലുണ്ടാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ എങ്ങനെ. ഞമ്മളിപ്പോ എന്തായാലും ഞമ്മളെ കുട്ടികളെ പട്ടിണിക്കിടൂലല്ലോ. പക്ഷെ അങ്ങനത്തെരുടെ ചൊറിച്ചില് കേൾക്കുമ്പളാണ്.
ആഹ് പ്രത്യേകിച്ച് പഴയ ആൾക്കാരാണ് കൂടുതലായിട്ട് പറയട്ടോ
ആഹ്.
പഴയ ആൾക്കാര്
അധികോം ഞാൻ ഭർത്താവിന്റെ വീട്ട്ത്തോരെ ഭാഗത്ത്ന്നാക്കാരം അങ്ങൻ
ആഹ് ആഹ് ആഹ്. അവര് ഏതോ ലോകത്ത നേരെ മറിച്ച് അവരെ മക്കളാണെങ്കി അങ്ങനത്തെ വിഷയം വരൂലാ
ഇണ്ടാവില്ല അതന്നെ.
ആഹ് നമ്മൾടെ അതായത് മോ മക്കളെ അതായത് നമ്മളെ ആൺകു ട്ടികളെ മക്കൾക്ക് മാത്രേ പ്രശ്നങ്ങളുള്ളൂ അവര് ചെയ്തില്ലെങ്കിൽ അ ഞാൻ വിളിക്കാട്ടോ.
ആഹ് ആയിക്കോട്ടെ.